നമസ്
നിസ്കാരം -
നിങ്ങൾക്ക് സുഖണോ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ?
സുഖാണ് അതെ കേൾക്കുന്നുണ്ട്-
ആ ഞാൻ ഇന്ന് ഇടാ- പറയുന്നത് ഓണത്തിനെ പറ്റിട്ടാണ് ഓണം എന്നെല്ലാം കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്- പഴേ തറവാട്ട് മുറ്റോ കോരീശ്വരന്ന് മഴയൊക്കെ മാറി ചിങ്ങവെയില് പതുക്കെ- കണ്ണിറക്കി നോക്കുമ്പോ തുടങ്ങും നമ്മളുടെ ഓണക്കാലോ വെറുതെ ഒരു വി വിശേഷമല്ല ഇത് നമ്മുടെ ഓരോരുത്തടെയും ഉള്ളില് ചോരയിൽ അലിഞ്ഞ് ചേ - ഒരു വികാരാന് അത്തപ്പൂക്കളം അത്തപ്പൂക്കളം എന്നൊക്കെ ചോച്ചാ മുറ്റത്ത് നിന്ന് ഇറക്കൂട്ട അത്ത നാളിൽ തുടങ്ങും നമ്മുടെ ഓണക്ക കലം അന്ന് രാവിലെ തന്നെ എന്നേച്ചു പറമ്പിലെ ആ ചെറിയ തുമ്പപ്പൂവും മുക്കുറ്റിയും കാക്കപ്പൂവൊക്കെ തേടി അലയുന്നൊരു കാലംണ്ടായി- കാക്കപ്പൂവിന്റെ ആ നീല നിറം തുമ്പപ്പൂവിന്റെ ആ വെളുത്ത് ചിരി ഇതൊക്കെ കൂടി ചേരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പൂക്കളത്തിന് എന്ത് ഭംഗിയാ ഇപ്പൊ കടയിൽ പോയി പുവാ- ങ്ങി ആറേഞ്ച് ചെയ്യുമ്പോഴും ആ പഴയ മണ്ണു പുരണ്ട കൈകളിലെ ആ ഒരു സുഖം കിട്ടാനില്ല ഓണക്കോട് ഈ ഒരു പുതുമമാണവും ഓണം വന്നാ പിന്നെ എല്ലാർക്കും ഒരു വലിയ ആകാംക്ഷയാന്ന്. പുത്തൻ ഉടുപ്പിന്റെ മണം അച്ഛൻ പട്ടണത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആ പുതിയ പാവാടിയും ബ്ലൗസും കസവുവരെയുള്ള മുണ്ടും ഒക്കെ എടുത്ത് തലേ ദിവസം തന്നെ അൽമാരയിൽ വെച്ച് നോക്കും ഓണ ദിവസം രാവിലെ എന്നെ എണ്ണ തേച്ച് കുളിച്ച് പുതിയ കോടിയുടുത്ത് കണ്ണാടിടെ മുന്നിൽ നിർ നമ്മളെ തന്നെ ആ നാട്ടിലെ രാജാക്കന്മാരല്ലേ ആ അഭിമാന പറഞ്ഞ അറിയിക്കാൻ പറ്റാത്തതാണ് ഇന്നലെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ
അതെ നമ്മളെ കേരളക്കരയിലെഎവിടെ നോക്കിയാലും ഓണത്തിന്റെ ഒരു ണല്ലോ ഇപ്പോ പക്ഷെ നമ്മളെ കാനാപ്പുറത്തും കണ്ണൂർ ഭാഷയിലും ഈ ഓണത്തി ഇതിനെ പറ്റി പറയുമ്പോ ആഹ് അതൊരു രസം തന്നെയാ അത് വേറെ തന്നെയാന്നടോ എന്തോട്ടാ എന്താന്ന് വെച്ചാല് ഓണത്തിനെ പറ്റി ഇത്ര വലിയൊരു കാര്യം ചോദിക്കാനും പറയാനൊന്നുംല്ല ഏഹ് ഓണംമന്ന് പറഞ്ഞാല് വെറുമൊരു ദിവസമല്ല അത് നമ്മളുടെ മനസ്സിന്റെ ഉള്ളില് തട്ടിയിട്ട് നിൽക്കുന്ന ഒരു വലിയൊരു വികാര പണ്ടത്തെ കാലം തൊട്ടേ നമ്മള് കേട്ടുപഠിച്ച അനുഭവിച്ചറിഞ്ഞൊരു വലിയ കൂട്ടായ്മയാ ണ് ഈ ഓണന്നത് നമ്മളെ മാവേലി തമ്പുരാനും പിന്നെ പണ്ടത്തെ ആ നല്ല കാലവും പണ്ട കാലത്ത് നമ്മളെ ഈ മണ്ണില് മഹാബലിന്ന് പേരുള്ള ഒരു രാജാവ് ഭരിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലരു വലിയ ചരിത്രന്ന് മൂപ്പര് ഭരിക്കുന്ന സമയത്ത് മനുഷ്യരെല്ലാരും ഒരുപോലെ ആയിരുന്നു എന്ന ഒരു ചൊല്ലൊക്കെ ഇറങ്ങിയത്
ഉ
പിന്നെ ഓരോ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കള്ളവുമ ഇല്ല ചതിയുമ ഇല്ല അങ്ങനത്തെൊ ഒരു പാട്ടൊക്കെ അത് സ്കൂളിൽ നിന്നൊക്കെ പിള്ളോരൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഓണം ന്ന് പറയുന്നത് വലിയൊരു എന്തോ ഒരു ആനന്ദം ഇപ്പം വരുന്നൊരു കാരിയിന്നു
സുഖമായിട്ട് ജീവി ക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് പെട്ടെന്ന് വന്ന് നിക്കുന്ന ഒരു ആഘോഷാന്ന് ഈ ഓണം നമ്മളെ കണ്ണൂര് ഭാഷയില് പറഞ്ഞാല് ഒരു കുഴപ്പവും മില്ലാത്ത അത്രക്ക് ഉഷാറായ ഒരു ഭരണം ആ ഭരണം ഇണ്ടായതാണ് ഈ മഹാബലിന്റെ കാലത്തുണ്ടായ ചരിത്രം
പക്ഷെ ഈ നല്ല ഭരണം കണ്ടിട്ട് മേലെയുള്ള ദേവന്മാർക്ക് അങ്ങോട്ട് സഹിക്കൂല ആ അതെല്ലാന്ന് ആയരു ചരിത്രത്തിലെല്ലാം പറയുന്നു ഈ ചരി ചിത്രം പറയാന്ന് വെച്ചാൽ അത് കൊറേഇണ്ട് നിങ്ങള് ഈ ചരിത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ
ആ കേട്ടിട്ടുണ്ട് മഹാബലിയുടെ കഥയും ഒക്കെ പിന്നെ ഓണം എന്നുള്ള പറയുമ്പോൾ നമ്മളെ മനസിലേക്ക് ആദ്യം വരുന്ന കാര്യാന്ന് ഓണ സദ്യ നമ്മളെല്ലാരും ഓണംന്ന് കേൾക്കുമ്പോ ആദ്യം നോക്കി നിക്കാ സദ്യക്ക് വേണ്ടിട്ടിരിക്കും പിന്നെ സ്നേ ഇലയിലൊക്കെ ആണ് ഓണസദ്യ വിളമ്പാ അത് കഴിക്കാൻ വേറെന്നോരു രസണേ തറവാട്ടിലെ അടുക്കളയിൽ നിന്നൊരു മണം ഉണ്ടാവും ഓണക്കാല ആകുമ്പോ അത് മാത്രം മതി വിശപ്പ് വരാന് കാളനും മോലനും എരിശ്ശേരിയും പിന്നെ ആ പായസം ഈത്തപ്പഴവും ശർക്കരയും ചേർന്നുള്ള ആ പായസത്തി ത്തിന്റെ മധുരം നാവിൽ അലിഞ്ഞ് ചേരുമ്പോ തന്നെ മനസ്സ് നിറയും ഇലയിട്ട് ചോറണുമ്പോൾ തറവാട്ടിലെ കാരണവന്മാർ മുതൽ കൊച്ചു കുട്ടികൾ വരെ എല്ലാവാരും കൊ കൂടി ഒന്നിചിരുന്ന് ചിരിച്ചും കളിച്ചും കഴിക്കുന്നത് കാണുമ്പോ അതിനക്കാൾ വലിയ ഐശ്വര്യം വേറെന്താ ആണോ ഓണത്തല്ലും വെള്ളംക്കളിയൊക്കെ ആയിട്ട് ഓണം ഭയങ്കര സന്തുഷ്ടായിട്ടുള്ള ഒരു കാര്യാണ് ആ ആവേശത്തിന്റെ പൂരങ്ങൾ പഴയകാലത്തെ ഓണക്കളികൾ പന്തലി താഴെ തള്ളും പിടിയും തമാശകളൊക്കെ ആയി നടക്കുന്ന ഓണത്തല്ല് പിന്നെ പുഴയിലെ ആരവങ്ങൾ ആരും ആരെയും വേദനിപ്പിക്കാതെ ഒത്തുചേരലിൻ്റെ ആപേശം മാത്രം ലക്ഷ്യമാക്കി നടക്കുന്ന ആ കളികൾ ഊഞ്ഞാലാട്ടും പാട്ടും ഒക്കെയായ ആ പഴയ ഓണ ദിവസങ്ങള് നമ്മൾ ഓരോരുത്തരും ഇന്നും നെഞ്ചിൽ ഏറ്റുന്നുണ്ട് പറ്റി നിങ്ങൾക്ക്ന്താ കൂടുതൽ പറയാനുള്ളേ
ചിങ്ങമാസത്തില് തിരുവോണനാളില് നമ്മളെ കാണാൻ വേണ്ടി വരുന്നത് എന്നാണ് നമ്മളെ വിശ്വാസം ഈ ഓണത്തിനെപ്പറ്റി വിട്ട് ആ വരവാന്ന് നമ്മള് ഓണായിട്ട് ആഘോഷിക്കുന്നത് ചിങ്ങമാസം ഓണത്തിന്റെ ഒരുക്കങ്ങളും കർക്കിട മാസത്തില ആ കടുവം വറുധിയും കള്ളപ്പെരുമഴയും ഒക്കെ കഴിഞ്ഞ് ആകാശൊക്കെ തെളിഞ്ഞ് വരുന്നത് ചിങ്ങ മാസല്ലാണ് കർക്കിടത്തിൽ ആ പട്ടിണിയും കഷ്ടപ്പാടും ഒക്കെ മാറി പത്തായം നിറയെ നെല്ലും മനസ്സ് നിറയെ സന്തോഷയിട്ടാണ് ചിങ്ങം വരുന്നത് ചിങ്ങം പിറന്നാ പിന്നെ നമ്മളെ നാട്ടില് ഒരു പ്രത്യേക ആവേശ പറമ്പിലൊക്കെ തുമ്പപ്പൂവും കാക്കപ്പൂവും മുക്കുറ്റി ഒക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ പിന്നെ നല്ല ഭംഗിയാ അത്തം പത്തിന് പൊന്നോണം എന്നാണ് നമ്മള് പറയ ഏ അത്തം നക്ഷത്രം തുടങ്ങുന്നത് മുതൽ നമ്മളെ വീടുകളിൽ ഉമ്മറത്ത് പൂക്കൾ ഇടാൻ തുടങ്ങും പണ്ടൊക്കെ നമ്മള് കുട്ടികളെല്ലാം കൂടി രാവിലെ തന്നെ എഴ്ന്നേറ്റ് കയ്യിൽ ഒരു കൊട്ടേ പിടിച്ച് പറമ്പായ പറമ്പൊക്കെ നടന്ന് പൂക്കൾ പറിക്കുമായിരുന്നു തുമ്പ പൂവ് മുക്കുറ്റി കൊങ്ങിണിപ്പൂവ് ചെമ്പരത്തി മന്താരം അങ്ങനെ ഏഅങ്ങനെ വെച്ച് വട്ടത്തിൽ ഉമ്മറാ ത്ത് പൂക്കളം ഇടും അത്തത്തിന്റെ അന്ന് ചെറിയൊരു പൂക്കളാന്ന് ഇട്വ പിന്നെ ഓരോ ദിവസം കൈയ്യ്ന്തോറും പൂക്കളത്തിന്റെ വലിപ്പം കൂട്ടിക്കൂട്ടി കൊണ്ടുവരും ചോതി വിശാഖം അനിയം അങ്ങനെയൊക്കെ ഉത്രാടംമാകുമ്പോഴേക്കും പൂക്കളം അങ്ങട് വല്താവും തിരുവോണത്തിന്റെ അന്ന് തുമ്പപ്പൂവ് കൊണ്ട് മാത്രം വലിയൊരു അലങ്കാരമാണ് ചെയ്യ ഇപ്പോ നാട്ടിൻപുറത്തൊക്കെ പൂക്കൾ കുറവായതുകൊണ്ട് ടൗണിൽ പോയിട്ട് പൂക്കൾ വാങ്ങേണ്ടി വരുന്നുണ്ടെങ്കിലും ആ ഒരു പഴയ ആവശ്യം നമ്മളെ ഉള്ളിൽ നിന്ന് ഒട്ടും അങ്ങ് ചോർന്ന് പോയിട്ടൊന്നുല്ല നമ്മള കണ്ണൂരിലെ തിരുവോണ നാള് തിരുവോണത്തിന്റെ അന്ന് രാവിലെ എഴ് കുളിച്ച് നമ്മളെ പുതിയ കോടിയുടുപ്പല് ട്ട് നമ്മള് റെഡി ആകും വീടും പരിസരൊക്കെ അടിച്ചു തളിച്ച് വൃത്തിയാക്കി വെക്കും ഉമ്മർത്ത് വലിയൊരു പൂക്കളയിട്ട് കയിഞ്ഞാ പിന്നെ അടുക്കളയില് പ്രധാന പരിപാടിയില് നട ഓണമെന്ന് പറഞ്ഞാ പിന്ന നാ ക്കിലയില് വിളമ്പുന്ന ആ നല്ല സ്വാദുള്ള ഒരു സദ്യയാന്ന് എല്ലാവരുടെയും മനസ്സിൽ വെര്വ നമ്മള സദ്യക്ക് എന്തൊക്കെ കറികളാന്ന് അറിയാമോ ചോറ് നല്ല മഞ്ഞ നിറത്തില്ള്ള പരിപ്പ് കറി നെയ്യ് സാമ്പാറ് കാളന് ഓലന് അവിയല് അങ്ങനെ നിങ്ങക്കറിയ്ന്ന ഇനി ഒരുപാട് കാര്യങ്ങള്- ണ്ടാവും. ഇഞ്ചി ഇഞ്ചിപ്പുളി കിച്ചടി പച്ചടി തോരൻ പപ്പടം ശർക്കര വരട്ടി മാങ്ങ അച്ചാറ് നാരങ്ങ അച്ചാറ് ഇതൊക്കെ കഴിഞ്ഞ് അവസാനം വരുന്ന ആയ അടപ്രഥമൻ ഇങ്ങനെയല്ലേ നിങ്ങളെ നാട്ടിലും ഉണ്ടാവുന്നെ?
അതെ അതെ ഏ ഓണംന്ന് പറയ്ന്നത് സ്നേഹം പങ്കുവക്കാനുള്ളൊരു ഉത്സവാന്ന് വെറും സദ്യ പൂക്കളും മാത്രമല്ല ഓണം നമ്മടെ ഇടയിലെ അകലങ്ങള് കുറയ്ക്കുന്നൊരു വല്യ പാലാന്ന് പരിഭവങ്ങളും പെണക്കള പിണക്കങ്ങളെല്ലം മറന്ന് മനുഷ്യരെല്ലാരും ഒന്നു പോലെ എന്ന മന്ത്രം മനസ്സിൽ ഉറച്ചിട്ടിട്ട് നമ്മൾ പരസ്പര സ്നേഹം പങ്കുവെക്കും ഇന്നിപ്പോൾ എല്ലാരും തെല തെരക്കിലാണെങ്കിലു ഓണ ദെവസം ഒരു ഫോൺ വിളിക്കെങ്കിലും നമ്മൾ സമയം കണ്ടെത്ത്ന്ന്ണ്ടല്ലോ അതാണ് നമ്മ്ടെ ഓണം മഴയും വെയിലും മാറി മറിഞ്ഞു വരുന്ന ഈ ചിങ്ങമാസത്തില് നമ്മുടെ മനസ്സിന്റെ മുറ്റത്ത് ഒരു കൊച്ചു പൂ ക്കളമൊരുക്ക എല്ലാ ദുഃഖങ്ങളും മറന്ന് ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഈ ഓണക്ക നമുക്ക് കൂടെ കൂട്ടാം ആ പഴയ ഓണത്തപ്പനും ആഘോഷവും പണ്ട് വീടിന്റെ ഉമ്മറ മണ്ണോണ്ട് ഓണത്തപ്പനെ വെക്ക്ന്നതും അതിനു ചുറ്റും പൂക്കളം ഒരുക്കുന്നതും ഒരു വല്ല്യ ചട ആ ഇപ്പോൾ അതൊക്കെ മാറി പലരും ഫ്ളാറ്റുകളിലെ ചെറിയ പൂക്ക പൂക്കളങ്ങളിലേക്ക് ഒതുങ്ങിയിട്ട്ണ്ടെങ്കിലും ഓണത്തിന്റെ ആ ആവേശം ഒട്ടും കുറഞ്ഞിറ്റില്ല മുറ്റത്ത് ആ വലിയ വേട്ടത്തിൽ ആ വല്ല്യ വട്ടത്തില് പൂക്കള് ഒരുക്ക്ന്നയോ അനിയനും ചേച്ചിയും തമ്മിലുണ്ടാക്ക്ന്ന ചെറിയ തർക്കങ്ങളു പൂവ് പറിക്കാൻ പോയി കൈപ്പ യ ചെറിയ മുറിവുകളൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ ഒരു പുഞ്ചിരിയാന്ന് ഇപ്പോ വിദ്യാലയങ്ങളിൽ വരെ ഓണാഘോഷൊക്കെ നടക്ക്ന്ന്ണ്ട് കുട്ട്യേ കുട്ടികൾക്ക് കൂടുതൽ എപ്പോ കാത്തിരിക്കുന്നത് അയിന് വേണ്ടിറ്റാ കൂട്ടുകാരൊക്കെ ആഘോഷി ഓണാഘോഷത്തിന് വേണ്ടീറ്റ് നിങ്ങളെ നാട്ടിലെ വിദ്യാലയങ്ങളിലൊന്നും ഇങ്ങനത്തെ പരിപാടി ഇണ്ടാവലില്ലേ
അതെ ഉണ്ടാവാറ്ണ്ട് നമ്മള കണ്ണൂർ ഭാഗത്ത് ഓണത്തിന് ചില പ്രത്യേക കലകള്ണ്ട് അത് വേറെങ്ങും ക കാണാൻ കിട്ടില്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓണപ്പൊട്ടൻ, ഓണപ്പൊട്ടൻ എന്ന് പറഞ്ഞാൽ മഹാബലിയുടെ വരവറീക്കുന്ന ഒരു ദൈവ സങ്കല്പമാണ് മുഖത്തൊക്കെ നല്ലോണ്ണം ചായം തേച്ച് കിരീടവും വെച്ച് കയ്യിലൊരു മണിയും പിടിച്ച് ച്ച് ഓണപ്പൊട്ടൻ വീടുകളിലേക്ക് വരും ഒരു വാക്ക് പോലും സംസാരിക്കില്ല അതുകൊണ്ടാണ് മൂപ്പരെ പൊട്ടൻ എന്ന് വിളിക്കുന്നത് മണികിലുക്കി നൃത്തം വെച്ച് വീടുകളിൽ വരുമ്പോൾ നമ്മൾ അരിയും പണവും ഒക്കെ കൊടുത്ത് ഓണപ്പൊട്ടനെ സ്വീകരിക്കും ഓണപ്പൊട്ടൻ വീടുകളിൽ വരുന്നത് ഐശ്വര്യമാണെന്നാണ് നമ്മ നമ്മള വിശ്വാസം അതുപോലെ തന്നെ പുലിക്കളിയും കടുവക്കളിയും ശരീ ൊലിയെ വം കെട്ടി ചെണ്ടമേളത്തിന്റെ താളത്തിനൊ ച ക്ക്ന്ന ആ കാഴ്ച അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഈ പെരുപാടികൾ കാണാന് ആ ളെല്ലാം കൂട്ടത്തോടെ എത്താറുണ്ട് പിന്നെ പെണ്ണുങ്ങളുടെ കൈകൊട്ടിക്കളി അഥവാ തിരുവാതിരക്കളി പൂക്കളത്തിന് ചുറ്റും നിന്ന് നിലവി വിളക്ക് കൊളുത്തി വെച്ച് പാട്ടുകൾ പാടി കൈകൊട്ടി കളിക്കുന്നത് കാണാൻ വലിയ അഴകാണ് തുമ്പിത്തുള്ളൽ ഊഞ്ഞാലാട്ടം എന്നിവയും ഓണത്തിന്റെ ഒഴിച്ചു കൂടാനാ ആത്തെ ഭാഗങ്ങളാണ് വലിയ മരങ്ങളില് വടംകെട്ടി ഉണ്ടാക്കുന്ന ഊഞ്ഞാലിൽ ഇജോലി രുന്ന് ഇന്ന് ആകാശത്തേക്ക് ഉയർന്നു പോകുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷം അനുഭവിച്ചു തന്നെ അറിയണം ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും പാഠം ഇന്നത്തെ കാലത്ത് ത്ത് മനുഷ്യരെല്ലാവരും അവരവരുടെ തിരക്കുകളില്ലാന്ന് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ നോക്കി സമയം കള ഈ തിരക്ക് പക്ഷെ ഓണം വരുമ്പോ ഈ തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാരും നാട്ടിലേക്ക് ഓടിയ എത്തും ദൂരെയുള്ള മക്കളും ബന്ധുക്കളും ഒക്കെ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ആ വീടിനു ഉണ്ടാകുന്ന ഒരു ജീവനുണ്ടല്ലോ അത് ഈ ഓണക്കാലത്താണ് തിരികെ വരുന്നത് കൃഷിയോ കാര്യങ്ങളോ ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇല്ലെങ്കിലും മനുഷ്യരുടെ മനസ്സിലുള്ള സ്നേഹത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല പണക്കാരനെന്നോ പാവപ്പെട്ടനെന്നോ വ്യത്യാസം ഇല്ലാണ്ടാന്ന് എല്ലാരും ഈത് ആഘോഷിക്കുന്നത്
ഉ
അത് നമ്മളൊരു പൊന്നോണമാണ് മാവേലി നാടു വണിയിടും കാലം മനുഷ്യരെല്ലാവാരും ഒന്നുപോലെ എന്ന ഈ പാട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വലിയ പാഠമാണ്
ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെയല്ലേ നിങ്ങളുടെ നാട്ടിലും ഇത് ആഘോഷിക്കുന്നത്
ആഹ അതെ ഓണത്തിന്റെ ഒരു വലിയ ഐക്യം എന്ന് വെച്ച് കിഞ്ഞാല് പങ്കുവെക്കലാന്ന് അയൽ വീടുകളിൽ പ പായസം കൊടുതുടുന്നതും തിരിച്ചു കിട്ടുന്നതും ഒക്കെ വലിയൊരു സ്നേഹത്തിന്റെ അടയാളമാണ് വിശേഷങ്ങൾ പങ്കുവെക്കാൻ പരസ്പരിക്കും പരിപവന മറക്കാനും ഈ കാന സഹായിക്കുന്നുണ്ട് സത്യത്തിൽ ഓണം എന്നതൊരു ഉത്സവം മാത്രല്ല നമ്മളെ കുടുംബത്തിന്റെ വേരുകൾ ഉറപ്പിക്കുന്ന ഒരു വലിയ കൂടിച്ചേരൽ കൂടിയാണ് ഇന്നത്തെ കാലത്ത്ന്ന് വെച്ചാ ഓണം കുറേ രീതിക്ക് മാറി എങ്കിലും ഓണത്തിന്റെ അന്നത്തെ ആ പഴയ പാട്ടുകളും മാവേലിയെ കുറിച്ചുള്ള കഥകളും കേ പ്പോൾ മനസ്സിൽ എവിടെയോ ഒരു കൊച്ചു മലയാളി ഉണരുന്നുണ്ട് എത്ര വലിയ തിരക്കുകളിലായാലും ഓണ ദിവസം ഒരു ഫോൺ വിളിച്ചില്ലെങ്കില് നമുക്ക് നമ്മള് അതൊരു സമാധാനക്കേടാവുന്ന നമുക്ക് നമ്മളെ കുടുംബക്കാരെയൊക്കെ കാണാൻ പറ്റ ങ്കിലും വിളിക്കാണ്ടെ പറയുന്നത് ആ മനസ്സിന് ഒരു വലിയ സന്തോഷം കിട്ടും പിന്നെ ഇപ്പോഴത്തെ ഓണക്കാലം എന്നൊക്കെ വെച്ചാ പഴയതുപോലെയല്ല പണ്ടത്തെ മുത്തശ്ശിമാ